ആസ്
എന്തൊക്കെയൂണ്ടെടീ
ഓ ഭയങ്കര ദുഃഖം ട്രാജടീ അപ്പ വീട്ടില് വൻ അടി
ആരൊക്കെ തമ്മി എന്തോ കാര്യം
അവിടെ ഭയങ്കരമായിട്ട് ഓവറ ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നണ്ട് ഇപ്പൊ കുറച്ച് നാളുകൊണ്ട്
ആഹ്
അപ്പൊ അത് അമ്മ ചോദിച്ചു ഫോണിന് അങ്ങോട്ട് പിടിയും വലിയ ആയി രണ്ടുപേരും തമ്മി കയറി ഉടക്കി
അതെന്തുവാ
അവക്ക് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഫോൺ ഞങ്ങ അടി ക്റ്റായ കണക്കായിപ്പോയിടി ഗെയിം കളിയും റീൽസ് കാണലും ഒരു ജോലിയും ചെയ്യത്തില്ല പഠിക്കത്തുല്ല
ഓ ആര്ടെ അവക്ക് സ്വന്തായിട്ട് ഫോണ് ണ്ടോ
അമ്മയുടെ ഫോൺ എടുത്ത വെച്ച് ചെയ്യും വീട്ടിലിപ്പ സ്കൂളിൽ പോകുമ്പോഴല്ല വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പം റിസൾട്ട് വന്നു മാർക്കിന്റെ എക്സാമിന്റെ
ഹോ ഹോ
അപ്പൊ അതില് മാർക്ക് നല്ല രീതിയില് കുറവ് ടീച്ചറ് വിളിച്ച് വന്നേ വഴക് പറഞ്ഞു
ഓ അപ്പത്തേക്ക് അമ്മയ്ക്ക് അതും ഇതോടൊക്കെ ആയി
ആഹ് പഠിക്കത്തില്ല അവള് വീട്ടിൽ വന്ന് പഠിക്കുന്നില്ല പറഞ്ഞ ഒരു വിധ്ത്തി കേക്കത്തില്ലന്ന് വെച്ചാ എന്തോ ചെയ്യാന അച്ഛനോട് ഇല്ലല്ലോ അച്ഛൻ ജോലിക്ക് പൊന്നോൊണ്ട് അച്ചന്നുംഅറിയുന്നില്ല അടിച്ചു എന്നിട്ട് അവക്ക് ദേഷ്യമല്ല ഭയങ്കര വാഷിയില് നിക്കവാ അതെ ചെയ്യത്തൂ ഓള്ഫോൺ കൊടുക്കത്തില്ല
ഓ അമ്മയൊന്നും പറഞ്ഞില്ലേ
അമ്മ എന്തോ പറയാനാ കൊറെ അടിച്ച് കൊറെേ വഴക്കു പറഞ്ഞ് കൊറെ വ വെച്ചു ഞാന ഇതിന്റെ ഇടയ്ക്ക് വന്ന പെട്ട ട്ടിരിക്കുന്ന അമ്മ എന്നെ വഴക്ക് പറയുന്നത് ഞാനൊക്കെ എന്നെ ചെയുന്ന കണ്ടിട്ടാണ് അവള് പഠിച്ചെന്ന്
അത് കൊള്ള ഒരുപാട് കൊടുക്കണ്ട ഫോണി ഉപയോഗൊന്നും ശരിയല്ല ഒരുപാട്
ആരാ കൊടുക്കുന്നത് ഇവിടെ ഇപ്പൊ എന്ത് വന്നാലും നമ്മുടെ മേലില വന്നല്ലോ അങ്ങനൊണല്ലോ മൂത്ത പിള്ളേർ എന്ത് ചെയ്താലും ഇള പിള്ളേർന്ത് ചെയതാലും മൂത്ത പിള്ളരെ കണ്ടാണല്ലോ പഠിക്കുന്നത് നല്ലതാണെങ്കിൽ അതൊക്കെ അവരുടെ വളർത്തു ഗുണം ചീത്തയാണെങ്കി നമ്മളെ കണ്ടാ പഠിക്കുന്ന ഞാനതിന്റെറെടക്കടന്ന് പെട്ടിരിക്കുന്നത്
നിനക് കിട്ടിയൊ അമ്മേടേന്ന്
അടിയൊന്നും കിട്ടില്ല വഴക്ക് പറഞ്ഞു ഞാൻ കാരണമാ പോലും
ആഹ നീ ഒരായാണെങ്കി പറണ അതി നീ ഇരുന്ന് കുത്തി കുത്തി നോയിക്കൊണ്ടിരിക്കുന്നതാണ്ണപ്പൊ അവക്കും തോന്നും
ഞാൻ എന്ത് നോക്കുന്നു ഞാനിപ്പ അമ്മ വന്ന് ഫോൺ മാറ്റി വെക്ക അല്ലെങ്കിൽ ഫോൺ തരാൻ പറഞ്ഞ ഞാൻ കൊടുക്കും അല്ലാത ഇങ്ങനെ വാശി കാണിച്ചോണ്ടിരിക്കോ ഞാൻ
അല്ല ഇങ്ങനെ ആമിതമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്തു ഇവള് ഗെയിം കളിയാന്നോ
ഗെയിമുകളി റീൽസ് ആക്കാം
അന്നേ രം അമ്മ ഫോൺ അമ്മ അമ്മ അങ്ങനെ ഉപയോഗിക്കത്തില്ലേ
അമ്മയ്ക്ക് അങ്ങനെ അറിയത്തില്ലല്ലോടി അമ്മ കോൾ ചെയ്യും വന്നിട്ട് അവിടെങ്ങ് വെച്ചേക്കും ഇപ്പെല്ലെ ചാർജ് നമ്മള് നോർമൽ ചാർജ് ചെയ്താലും ഒരു കൊറച്ച് നെറ്റ് ഒക്കെ കിട്ടുമല്ലോ
അയിനകത് നെറ്റ് കയ്യത്തില്ല്യോ
നെറ്റ് ചെയ്യും അല്ല നെറ്റ് ഇപ്പ അമ്മ ഉപയോഗിക്കുന്നില്ലെങ്കിലും കോള് ചെയ്യുമ്പോ ഓൾറെഡി നെറ്റ് കിട്ടുവല്ലോ നമ്മള് പിന്നെ അമ്മയ്ക്ക് ആ ഫോൺ നെറ്റൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മളാരും വീട്ടിലില്ലെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനെപ്പം വേണ്ടായോ അല്ല വാട്സ്ആപ്പിൽ ഇപ്പൊ വല്ല എടുത്ത് ഫോട്ടോസൊക്കെ ഇട്ട് തരാനായാലും
ആഹ് അത് വേണം പിന്നെ അമ്മടെ വലിയ ഫോണല്ലയോ
ആന്ന് അതിനകത്തല്ലേ കളി ഗെയിം കളി ഗെയിം കളിക്കാൻ നെറ്റ് റ്റ് വേണ്ടന്ന് തോന്നുന്നു പിന്നെ ഉള്ള നെറ്റ് വെച്ച അവള് റീൽസ് കാണും അങ്ങനെ വൻ സീനായിട്ടിരിക്കുവ
മറ്റ് അവളെന്ത്യേ
അവളിപ്പോ അവടെ കേറി കെടപ്പുണ്ട് ആഹാരവും കഴിക്കാതെ
എപ്പൊ തൊടങ്ങ്യ അടിയ ഓ അമ്മേന്തിര് ആഹ്
എന്തോത്തിന്റയ
കൂടെ
കൂടെ സ്കൂളി മീറ്റിംഗ് രണ്ടുസ്ത്തിനുള്ളിലൊണ്ടെടി പ്രോഗ്രസ് കാർഡ് കിട്ടി അപ്പൊ ടീച്ചർ പുള്ളാരാരും വീട്ടിൽ പറയുന്നില്ല പ്രോ മീറ്റിംഗ് ഉണ്ടെന്ന് അതോണ്ട് ടീച്ചറെല്ലാരേം വീട്ടില് വിളിച്ചു അപ്പം മുന്നോടി ന്നുള്ള രീതില് ആ വള് പഠിക്കുന്നില്ല നല്ല മാർക്ക് കൊറവാന്ന് അമ്മയോട് പറഞ്ഞു ഇനിയിപ്പം ഏ റിസ ത് മീറ്റിങ്ങിന് പോകുമ്പോ എന്തൊക്കെ പറയും ന്നറിയത്തില്ല അച്ഛൻ വന്നില്ല അച്ഛനോട് വിളിച്ച് പറഞ്ഞില്ല വരട്ടെന്ന് വിചാരിച്ചു അച്ഛൻ വന്ന് കഴിഞ്ഞാ അമ്മയെ പറയും അമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാ അമ്മ എന്നെ പറയും ഞാ ഇനി ആരെ പറയണം എല്ലാം ചെയ്തു വെച്ചിട്ട് ഒര്ത്തി അകത്തു കേറി കെടപ്പുണ്ട്
എന്തോ ചെയ്യാനാ
ഞാനിന്റെ ടെ കെടന്ന് കെടന്ന് കഷ്ടപ്പെടുവാ അച്ഛൻ വരുമ്പോ ഇനി അച്ഛന്റെയും കൂടി കയ്യിന്നെനിക്ക് കിട്ടും അമ്മ പറയും ഇവളെ കണ്ടല്ലോ പഠി ക്കുന്നെന്ന് പറയുമ്പോ അച്ഛൻ പറയും ആ അത് സത്യവാ നി ഫോണെടുത്ത് എവിടെങ്കിലും മാ റ്റി വെക്കണം എറിഞ്ഞു പൊട്ടിക്കാതെ
ഉം ന്താനും കള്ളം
ഓരോരോ പുള്ളാര് ഓരോന്ന് ചെയ്തു വെക്ക്‌ന്നു എനിക്കും അറിയാം കൊടുക്കരുത് ദുരുപയോഗം ഒരു
ആന്നാന്ന് നമ്മള് പറയാൻ പറ്റത്തില്ല ഇച്ചിരി ഒരു സൂചി വെക്കാൻ എടം കൊടുക്കുമ്പഴത്തേ തൂമ്പ ട്ട് നെ
നമ്മളെന്തോ ചെയ്യാനാ അവൾ തരുത്തില്ലാന്ന് ഞാനിപ്പോ അമ്മ ഞാൻ നേർത്തെ പറഞ്ഞ കണക്ക് അമ്മ വാ അല്ലെങ്കി അച് ച്ഛൻ ആര് ഫോൺ ചോയ്ച്ചാലും ഞാൻ കൊടുക്കും അവളിപ്പത് കൊടുത്തിരുന്നെങ്കി ഇത്രയും പ്രശ്നം വരത്തില്ലാര്ന്നു ചെൽപ്പോ അമ്മ ആ ഒരു ടീച്ചറിന്റെ വഴക്ക് കേട്ടതിന്റെ ദേഷ്യം കൊണ്ട് മാറുമ്പോ ചെലപ്പം അവക്ക് തിരിച്ചു കൊടു
അല്ലെങ്കിലും പിടി എ പണ്ടേ നമ്മുടെ പണ്ടെന്ന് നമ്മക്ക് ഫോൺല്ലാത്തിന്റെ ഒര് ടി വി റിമോട്ട് തരത്തില്ലാര്ന്നല്ലോ
ട്ടു ആര്ന്നു ടി വി കാണുന്നയ്നാ യിരുന്നു ഇപ്പ പിന്നെ ഈ ബാലരമ കളി കുടുക്കാ അങ്ങനെയുള്ള സാനങ്ങൾ എടുത്ത് കത്തിച്ച് കളയും
സ്കൂളിലെ രണ്ട് ദിവസത്തെ മീറ്റിംഗ് കഴിഞ് രണ്ടു ദിവസം കഴിയുമ്പോ അതൊക്കങ്ങ് അവര് വിടുവല്ലോ
ഉം ഇതിപ്പോ ഇവള് ഈ വാശിക്ക് അത് കൊടുത്താ മതിയാർന്ന് ഇന്ന് തന്നെ ആ പ്രശ്നം തീർന്നേനെ അവള് പോയി അമ്മ ഞാൻ പഠിച്ചോളാ ന്നൊക്കെ പർഞ്ഞെങ്കി കൊടുത്തേനെ ഇവള് പഠിക്കാൻന്ന് പർഞ്ഞാടി അമ്മേടെ കയ്യിന്ന് ഫോണെടുക്കുന്നേ
ഓ നിങ്ങളാരും നോക്കത്തില്ലാര്ന്നോ
ഞാനിവിടെ കാണത്തില്ലല്ലോ ഞാൻ കാണും നമ്മള് പർഞ്ഞ അവള് കേക്ക് ഇപ്പത്തന്നെ കണ്ടില്ലേ ക്ക പഠിക്കു അവള് അങ്ങനെ തീർത്തല്ല പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ടവള് ഫോണും ഉപയോഗിക്കും അപ്പോ ഓവറായിട്ടല്ലെങ്കിലും ഉപയോഗിക്കും
മാത്രം പോരല്ലോ നേരത്തെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച ച്ച് പിന്നെ ജസ്റ്റ് പാസായ മതി
പ്പത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന. അതല്ലെ, ടീച്ചർ വിളിച്ച് വഴക്കു പറയാൻ പ്രത്യേക കാരണം. അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ചെല്ലുംമ്പഴേ പറയത്തുള്ളായിരുന്നു. ഇവൾ നന്നായിട്ട് പഠിച്ചുക്കൊണ്ടിരുന്നെ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നവളിപ്പം സെക്കൻഡ് ലാസ്റ്റ് അങ്ങണ്ട
ഷോ അത്രയോ അങ് നിങ്ങളോടൊന്ന് നോക്കണമായിരുന്നു. ഫോണുമായിട്ടൊക്കെ കേറുമ്പോ എന്തോ ചെയ്യുവാന്ന് നമ്മുടെ ഇപ്പത്തെ
അത് പഠി ക്കുവാണെന്ന് ഇപ്പം എല്ലാം ഓൺലൈൻ ക്ലാസ്സക്കെ വന്നതിൻ ശേഷം എല്ലാം ഫോണിൽ തന്നെല്ലേ
അല്ലെങ്കിൽ നമ്മൾ അവളങ്ങനെ പോകുന്നല്ല പക്ഷെ ഇപ്പടുത്തെ നമ്മുടെ സമൂഹം ഫോണിന്റെ ഫോണ് തുറന്നു കഴിയുമ്പോഴേ നമ്മള അങ്ങോട്ട് കൊണ്ടു പോവ അവളൊന്നല്ല നമ്മളെ ആയ പോലും
ആന്ന് പിന്നെ അവക്ക് പക്ക്യതയം ഒന്നും ഇല്ലല്ലോ
ഇല്ലല്ലാ അവക്ക് എന്തൊത്തി ഇപ്പയാ ഓരോ ഇത് കാണുമ്പോ അയ്നത് നെകി ഞെക്കി പൊമ്പയെ പ്രശ്നങ്ങൾന്നൊക്കെ ചെന്ന് ചാടുമ്പോ നമ്മൾ അറിയത്തില്ല
നമ്മളെന്തോ ചെയ്യാനാ അതു പറഞ്ഞു മനസ്സിലാക്കാംന്നുവെച്ചാപ്പഴത്തെന് തുള്ളലുതുടങ്ങിയില്ലേ അമ്മ അമ്മടെ ധി കൊണ്ട് ആദ്യമേ വഴക്കു പറഞ്ഞു ഇതും കണ്ടുകൊണ്ടിരിക്കുവാണോന്ന് പറഞ്ഞു ഇരുന്നോളാം പറഞ്ഞ അപ്പഴത്ത അവളും തിരിച് വയലന്റായി ദേഷ്യപ്പെട്ട്
ആഹാ
അമ്മയടുത്ത് ചാടി കയറി വലിയ സീനായി അത് നൈസ ആയിട്ട് പോണ്ട പ്രശ്നമായിരുന്നു
അത് പത്ത് മിനിത്തേക്ക ഉള്ളായിരുന്നു അച്ഛൻ വന്നൊന്ന് സോൾവ് ചെയ്യാൻ പറ്റി
അല്ലെങ്കിൽ ഞാനെങ്കിലും ഇടൽ കയറി പോയി പ അവളവിടെ ആ സമയത്ത് എന്തെങ്കിലും പോയന്ന് പഠിച്ചു രുന്നെിൽ ചിലപ്പോ അമ്മ അങ്ങ് വിട്ടനെ
ഉം ഇപ്പൊ ചോറും വേണ്ട ഒന്നും വേണ്ട അത ഇത് അടി വഷളാക്കാൻ നിൽക്കുവാന്നെ
പറഞ്ഞാ കേൾക്കണ്ടേ വാശിയല്ലേ വയ്യാത്ത
നീയൊന്ന് പറയാഞ്ഞെന്താ
എന്നിട്ടാണ് അവളന്നെ പിടിച്ച് കൂട്ടാൻ ഇവിടെ ആർക്ക് എന്ത് പ്രാന്ത വന്നാലും തീർക്കുന്നത് എന്റെ മേത്ത അത്‌ കൊള്ളാം ഞാന ഇനിയിപ്പ ഉൾപ്പെടൊയിട്ടൊന്നും പറയുന്നില്ല അഛന കൂടെ വരട്ടെന്ന് വിചാരിച്ചു
ആഹ് എന്തായാലും അ എങ്ങനെല്ലോ ഒത്ത തീർപ്പാക്കാൻ നോക്ക്
അവള് വാശി വിടണ്ടേ അവള് ഇപ്പോഴും അവള് അമ്മ എന്തോ തെറ്റ് ചെയ്തോണക്കല്ലേ നിൽക്കുന്നത്
അമ്മ എന്താ പറയുന്ന ഇപ്പ
അമ്മ എന്തു അമ്മോ പറയാ അവക്കൊക്കെ കൊടുത്തേന്റെ അഹങ്കാരം എന്നേ കൂടി ചേർത്താ പറയ നിനക്ക് ഒള്ളേന്റെ അഹങ്കാരവാ
അമ്മ കരയാന്നോ
കരയൊന്നുല്ല അവിടെ കിടപ്പുണ്ട്
അമ്മയും കിടക്കും ഇന്ന് ആർക്കും ചോറ് വേണ്ടായോ
ഓഹ് എനിക്കറിഞ്ഞുട എനിക്കും വിഷക്കുന്നുണ്ട്
ആര അടിച്ചേർത്താൽ എന്ത് നമുക്ക് എന്താതി
തോരോന്നു കാണിക്കുന്നയ്ന് ഞാൻ എന്തിനാ പട്ടിണിടക്കുന്ന
നമ്മള് കണ്ട് പറ കേട്ടിട്ടുള്ള ഫോണിണ്ടല്ല പഠിക്കാത്തരു ടി വിക്കെ റിമോട്ടിന് വള ലഭിക്കും
പിന്നെന്തുവാ
ഉം ' ' പിന്നെ ആ ഇത് കിട്ടത്തില്ല വേറെ ഏതേ കിട്ടത്തുള്ള വേറെ പതിപ്പ
ടീവി എന്തായാലും അടിച്ചു പൊട്ടി‌ക്കില്ലെന്ന് അറിയാം ബാലര ബാലരമ്മയക്കെ ആവുമ്പോ കീറി കളയുല്ലോ
അത് അന്നത്തെ പന്ത്രണ്ട് രൂപക്കോ, പത്ത് രൂപക്കോ കിട്ടുന്ന സാനാ അത് ഇച്ചിരി നേരത്തേക്കല്ലേ ഒള്ളു അത് അന്നേരം അമ്മ അമ്മയ്ക്ക് ടീച്ചർ പറഞ്ഞേ കൂടെ
ടീച്ചർ അമ്മയെ വഴക്ക് പറഞ്ഞെടി ഫസ്റ്റ് നിന്നോള് ലാസ്റ്റ് വന്നപ്പോ ആരായാലും ടീച്ചർമാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവള് നമ്മള് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അവര് പർഞ്ഞത് അത്
പിന്നെ ഇനിപ്പോ അമ്മയ്ക്ക് പിന്നെ ആലോചിക്കുമ്പോ ഇനി ഇപ്പൊ അമ്മയും ടീച്ചറും മാത്രേ കേട്ടുള്ളൂ ഇനി മീ റ്റ്ങ്ങ്ന് ചെല്ലുമ്പോ എല്ലാരും കേക്കത്തില്ലയോ
അല്ലാരും കേം ഇപ്പ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയാൻ നേരത്ത് തന്നെ ടീച്ചർ ഇമ്മാതിരി പറഞ്ഞെങ്കി നേരിട്ട് കാണുമ്പോ എന്തൊക്കെ പറയും എല്ലാ ടീച്ചർമാരും പറയുലെ?
അമ്മ പ്രോഗ്രസ് കാർഡ് കണ്ടോ?
പ്രോഗ്രസ്സ് കാർഡ് കണ്ട് ജസ്റ്റ് പാസാ
ഓഹ് ചെയ്യാന
എനിക്ക് എങ്ങനെ അവള് പാസായിന്ന് തന്നെ സംശയാ അവള് പഠിത്തമില്ലായ്മ കണ്ടിട്ട്
അത്‌വല്ലെ ഇപ്പോഴത്തെ പുള്ളേരെ സംബന്ധിച്ച് ആദ്യക്കെ ചോയിച്ചു അമ്മ ഒരു അരമണി ക്കൂറ് ഒന്ന് ഫോണിൽ ക തരുവോ കളിച്ചോട്ടേന്ന് ചോയിച്ച്
തരടി വന്ന ഉടനെ ഡ്രസ്സും മാറും ചെൽപ്പോ ചെല സമയത്ത് ഡ്രസ്സ് പോലും മാറത്തില്ല ഈ അമ്മക്ക് ഇത് വേണം ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയോ അപ്പം അവൾടെ കൂടെ നിന്ന് എന്നെ വഴക്കു പറയും നീ ആദ്യം പോയി നിന്റെ കാര്യം നോക്ക് നീ പോയി കുളിക്കി നീ പോയി പഠിക്കന്ന് ഇപ്പ ഇരുന്ന് ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കുല്ലേ
ഇപ്പൊഴത്തെ ഇവ ഈ കൊച്ചുങ്ങളല്ല വെറും പൊടി കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പൊ ആഹാരം കൊടുക്കാൻ തള്ളമാര്
ആന്ന് അവര്ന്നെ വെച്ച് പഠിപ്പിക്കുന്നത് ഇപ്പ തന്നെ ഈ കൊച്ചിന് ഇവളെ എവിടെങ്കിലും ഒക്കെ പോവുമ്പോ വീട്ടിൽ ഒറ്റക്കിരിക്കുമ്പോ അമ്മ ഫോണും കൂടെ കൊടുത്തിട്ട് പോവും ചിലപ്പോ അത് വിളിക്കാൻ വേണ്ടി ആയിരിക്കും കൊടു
ആഹ് പുള്ളാരിന്ന് ഉപയോഗിച്ച് ദുരുപയോഗ അതാ ഇങ്ങനെ പ്പള്ള സാഹചര്യത്തിൽ ചെറിയ കീ പാഡ് ഫോണെങ്ങാനും മേടിച്ചു കൊടുക്കുന്നതാ നല്ലത്
നമ്മൾ വിചായിക്കും ഒറ്റയ്ക്കല്ലേ നമ്മള് അമ്മയും വിചാരിച്ചാ ഉള്ള സമയത്ത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഈ ഇതൊക്കെ കണ്ടോ ട്ടെ ആരും ഇല്ലല്ലോ പഠിക്കാത്ത സമയത്ത് ക്കാത്ത സമയത്ത് ഇതൊന്നും ഉപയോഗിക്കുന്നന് ആരും വീട്ടിലൊന്നും എതിരൊന്നും അല്ല
എടി അല്ലെങ്കില് ഇല്ല പണ്ടത്തെ ജനറേഷന്റെ കൂട്ടി ഇരി ക്കാൻ പറ്റൊ ഇപ്പ എപ്പഴും അങ്ങല്ല ഫോണ് കൊടുക്കാത ഒന്നും കൊടുക്കാതല്ല അക അടച്ചിട്ട് വളർത്തിയില്ല ബഫൊണ്ട് കൂട്ടാക്കാൻ
ല്ലാതെ പഠിത്തം പഠിത്തം മാത്രം ഒന്നും പറ്റത്തില്ലല്ലോ
വിവരം ഒന്നും അറിയാനൊക്കത്തില്ല അത്
അതൊന്നും ആരും പറയുന്നില്ല പക്ഷെ ഇവള് ഈ എതിർത്തപ്പോഴാണ് അമ്മയ്ക്കും വാഷിയായത്
ആന്ന് പണ്ടത്തെ കൂട്ടൊന്ന് ഒന്നും പുറം ലോകം ഒന്നും അറിയാതൊക്കെ ഇരിക്കുന്ന ഒന്നും ശരിയല്ല
ഉം ഇപ്പൊ ഇനി അച്ഛൻ വരുമ്പോ അടുത്ത ഒരു ബലാശക്കോട്ടുണ്ട് ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ട് നിക്കുന്നതായിരിക്കും വൃത്തി
നീ ചോറ് കഴിക്കാനോര്
ഇല്ല ചോറ് കഴിച്ചില്ല ഉം എടി ശരി ഞാനന്നാ വെച്ചേക്കടി ഇനി ഞാൻ ഫോൺ വിളിക്കുന്ന കണ്ടിട്ട് ഇനി അത് മതി ആഹ്